കേൾക്കുന്നില്ലേ?
കേൾക്കുന്നില്ലേ ഇങ്ങള് ഞാന് ഇങ്ങള് പറയുന്നത് ഞാൻ കേക്ക്ന്ന്ണ്ട്.
ഏഹ് ഇന്ക്കും കേക്ക്ന്നുണ്ട് കൊഴപ്പൊന്നുല്ല കേ കേക്ക്ന്ന്ണ്ട് കേക്ക്ന്ന്ണ്ട് എന്തൊക്കെണ്ട് ഇന്നെട്ട് രാത്രികക്ക്ല്ലതൊക്കെ ആയോ ആഹ് കേക്ക്ന്നുണ്ട്.
ആഹ് എന്റെ വീട്ടില് രാത്രികക്ക്ള്ളത് ആയിട്ട്ണ്ട്.
ഏഹ് എന്താ സ്പെഷ്യലെന്താ രാത്രികക്ക്
സ്പെഷ്യലൊന്നുല്ല അരച്ച പത്തിരി ഇണ്ടാക്കിട്ട്ണ്ട് പിന്നെ ഉച്ചക്കത്തെ കറിയും
ഏഹ് ചോറ് തിന്നൂല ആരും കഴിക്കല്ണ്ടാവൂല
ഇല്ല വീട്ടില് ചോറ് അങ്ങനാരും കഴിക്കാറില്ല അത്കൊണ്ട് ഇപ്പ എന്തേലും ക്കെ കടി ഇണ്ടാക്കണം അതൊരു ബുദ്ധിമുട്ടാണ് ഇല്ല ഞാൻ പഠിക്ക്ന്നാണ്
പഠിക്ക്ന്നൊള്ളൂ ഏഹ്
എൻ്റെ വീട്ടില് ഉമ്മാക്ക് അത്ര വെയ്യ അപ്പോ ഞാൻ തന്നെയാണ് പണിയൊക്കെ ഇട്ക്കാറ്
ഏഹ് ഇമ്മാക്ക് എന്താ
ഉമ്മാക്ക് കാലിന് ചെറിയൊരു വേദനണ്ട് ഷുഗറ്ണ്ട് ഉമ്മാക്ക്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് അപ്പൊ ഓവറ് നിക്കാനൊന്നും പറ്റില്ല കൊറേ നിക്ക്മ്പോ കാല് വേദനിക്കും
ആഹ് ആഹ് ആഹ് അങ്ങനത്തൊല്ക്കൊക്കെ അതാ ഇണ്ടാവ
ഉം അതോണ്ട് ഞാൻ തന്നെ പണി ഇട്ക്കാറ് കൂടുതലും ഉമ്മാനെ ഒഴിവാക്കീട്ട് ഞാൻ വന്നിട്ട് ചെയ്യും
തന്നെ
ആഹ് ഇപ്പോ കൊറച്ച് ദിവസായിട്ട് ക്ലാസ് അവധിയാണ് അതോണ്ട് പ്രശ്നല്ല
ഉം ഉം ഉം ഒക്കെ പറഞ്ഞാതിരി എന്താണ് എന്താണ് എന്ത് കോയ്സാണ് പഠിക്ക്ണെ
ഞാന് ഡിഗ്രി മൂന്നാം വർഷം
ഡിഗ്രി മൂന്നാം വർഷം ഉം കല്യാണംക്കെ ഉണ്ടാക്കാണ്ടേ മമാക്ക് ആൺകുട്ടികളൊന്നുല്ല ഇങ്ങക്ക് ആങ്ങളാര്
ആഹ് ആൺകുട്ടിളുണ്ട് കാക്ക് കല്യാണം കഴിഞ്ഞാണ്
ഏഹ്
ആഹ് ഇകാക്കേന്റെ ഭാര്യ ഇപ്പൊ വീട്ടിലില്ല
ഉം
ആഹ് അവരെ ഫാമിലിയിയിലെന്തോ കല്യാണം എന്തോണ്ട് പറഞ്ഞ് പോയതാണ് കുറച്ച് ദിവസം കഴിഞ്ഞ് വരും ഇപ്പോ
ആഹ് ആഹ് ആഹ് ആഹ്
ആഹ്
ആഹ്പ്പൊ നിങ്ങളന്നെ ചെയ്യേണ്ടിരും ഒക്കെ ആഹ്ജു പറഞ്ഞാ അതില് ചെറിയ മോളചെറിയ കുട്ടിയായിരിക്കും അപ്പൊ അയ്ന് മാത്രൊന്നും പ്രായയിട്ടില്ലല്ലോ
ഇല്ല അയിന്ന് മാത്രായിട്ടൊന്നുല്ല
ആഹ് അമ്മുക്ക് കല്യാണം ഉണ്ടാക്കണം ഏതായാലും
പഠിത്തം കഴിഞ്ഞിട്ട് ഒരു ജോലിക്കെ വേണ്ടേ
അതാണ്
അതാണിപ്പം സ്വന്തം കലേൽ നിൽക്കണം
സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് നമ്മുക്കൊരു ജോലി ക്കാ ല്ല എന്നിട്ട് ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോ അയ്നൊരു അന്തസ്സുണ്ട് അതന്നെ സത്യാണ് ഇപ്പൊക്കെ നമ്മക്ക് അത്യാവശ്യള്ള- കാര്യണതൊക്കെ എല്ലാ മക്കളും അങ്ങനെതന്നെ ഇപ്പഴത്തെ കാലം ഫുൾ മക്കളും ആഹ് അപ്പോഴത്തെ കാലത്ത് അതാണ് എന്നാലേ ആ ജീവിതം മുന്നോട്ട് പോകുള്ളു കാരണം നമ്മക്ക്- ഒരാളെ കൊണ്ട് കഴിയൂല സത്യാണത് പറയുന്നത് ഞങ്ങൾക്കൊക്കെ ഞങ്ങളെ അനുഭവത്തിന്ന് മനസി
അതാണ് വീട്ടില് ഉമ്മ എപ്പോഴും പറയാറ് ഇപ്പത്തെ കാലത്ത് രണ്ടു പേർക്ക് ജോലി വേണെന്നാലേ ജീവിതമൊക്കെ മുന്നോട്ട് പോകുള്ളൂ
സത്യാണ് അതെടീ
നിങ്ങള് ഹൗസ് വൈഫാണോ
ഞങ്ങള് ഹൗസ് വൈഫാണ്
എത്ര മക്കളുണ്ട്ങ്ങക്ക്
എനിക്ക് മൂന്നാളുണ്ട് വെല്യോനി ഏഴാം ക്ലാസ്സില് രണ്ടാമത്തത് മൂന്നാം ക്ലാസ്സില് ചെറുത് അംഗനവാടി
ചെറിയ മക്കളാല്ലേ അപ്പൊ നല്ല രാവിലെക്കെ എണീച്ച് അവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണല്ലേ
അതാണെടി ഒക്കെ ചെറിയ മക്കളാ വലിയതായിട്ടൊന്നുമില്ലേ ഒക്കെ ഇങ്ങനെ രണ്ട് നാല് വയസ്സ് അഞ്ചു വയസ്സിന്റെ ഏഞ്ചേ ഉള്ളു വല്യോനും രണ്ടാമത്തോനും നാല് വയസിന്റെ ഏജ്
രാവിലെ എത്ര മണിക്ക് എണിക്കും നേരത്തെ എണീക്കുവോ
നേരത്തെ എഴിച്ച് ഒരു അഞ്ചരക്കെ ആകുമ്പോൾ നമ്മളെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു അഞ്ചേ മുക്കാല് ആകുമ്പോഴത്തേന് എനിക്ക് വല്യോനെ വിളിക്കണം കാരണം അവന് മദ്രസ ഇല്ലൊണ്ട്-
അന്നേരം തന്നെ എണീറ്റിട്ട് ഭക്ഷണം ഒക്കെ ഉണ്ടാക്കൽ തുടുങ്ങുമോ
ആഹ് ഭക്ഷണൊക്കെ കാരണം ഹസ്ബൻഡിന് ചായം കടിക്കെ ഹസ്ബൻഡ് കൊണ്ടാ പോവാ പണിക്ക് പോകുമ്പോ ജോലിക്ക് പോകുമ്പോ കൊണ്ടു പോകും
നിങ്ങള് ഉണ്ടാക്കിട്ട് അവർക്ക് കൊടുത്തയിക്കല് ആയിരിക്കൂലെ
ആഹ് കൊടുത്തയക്കും ഹോട്ടൽ ഫുഡ് അങ്ങനെങ്ങട്ട് കഴിക്കാം എങ്ങനെ-
ചോറൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കും
ഇല്ല ചോറൊന്നും വേണ്ടഓൽക്ക് ഓലൊരു മൂന്ന് മണി മൂന്നര കാമ്പോതിന് ഓലെലെത്തും തിരിച്ച് ഇവിടെ വീട്ടിലെത്തും അപ്പൊ പിന്നെ ആഹ് പ്പോ പിന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടേ കഴിക്കൊുള്ളൂ ഓക്ക് പത്ത് മണിക്ക് കഴിക്ക ഇവിടുന്ന് കഴ ച് പോകും പിന്നെ ഒരു പത്ത് പതിനൊന്ന് മണിയ ആകുമ്പോലേ കഴിക്കുള്ളൂ ഭക്ഷണം അപ്പൊ ആ ഒരു ടൈമിങ്ങില് ആഹ്
മദ്രസ്സ പകലാണോ അല്ലെ രാത്രിയോ
അല്ല മദ്രസ പകലാണ് ഇവിടെ മദ്രസ പകലാണ് ആഹ് അവിടെ രാത്രി അറിയില്ല കാരണം ഇവിടെ ഒരു മക്കൾക്ക് ആദ്യം വല്യോന് ആറ് പത്തിന് ക്ലാസ് തുടങ്ങിയിട്ട് ഏഴേമുക്കാല് എട്ട് എട്ട് മണിയാവില്ല അതിന്റെ മുന്നോനെ വിടുമ്പോത്തിന് ചെറിയോന് അപ്പോ ക്ലാസ്തുടങ്ങയിട്ട് ഓന് ഒമ്പത് മണി ഒമ്പതേകാലമ്പോത്തിന് ആഹ് അങ്ങനെയാണ് ആഹ് സ്കൂൾ ടൈമില് ആവുമ്പോത്തന ഓലിങ്ങാട്ട് വീട്ടിലെത്തും ഇവിടെ ബസ്സ് വരെ സ്കൂൾ ബസ്സ് വര പത് ത് മണിയാവും അത് പിന്നെ ഓല് വന്ന് ഫ്രഷായി
എന്തോ പറഞ്ഞോളൂ
ആഹ് ഓല് വന്ന് ഫ്രഷ ആയി ഓലക്കുളള സമയം അതിൽ ഇണ്ട് അറിയ ഇപ്പം പത്ത് മണിയ ആകുമ്പോത്തന്നല്ല ബസ്സ് വരുള്ളൂ അപ്പൊതില്ല സമയം ഉണ്ട് പറയ ആഹ് സ്കൂൾ വണ്ടി ഉണ്ട് സ്കൂൾ ബസ് ഉണ്ട് നമ്മുടെ കൂടെ ആഹ് മുറ്റത്ത് കൂടെ തന്നെയ വണ്ടി പോണത് നമ്മുടെ മുറ്റ ട്ടത്തിന്ന് നേരെ ഇറങ്ങണെ ന്നെ റോട്ടിക്ക് തന്നെയാണ് പേടിക്കാനൊന്നുല്ല നമ്മളെ മുന്നില് ആഹ് നമ്മളെ മുന്നിൽ തന്നെ കയറും ചെയ്യും നമ്മള് മുന്നിൽ വന്നുകണ്ട് തന്നെ ഇറങ്ങുകയും ചെയ്യും അതുകൊണ്ട് പിന്നെ പ്രശ്നവില്ല ആ ഒരു പ്രശ്നെല്ല നമ്മുക്ക് മക്കളെ പേടിക്കാനൊന്നുമില്ല നമ്മളെ മുന്നിൽ തന്നെ വണ്ടി ആൾക്കാർ വന്ന് എറക്കും ചെയ്യും
പണി കഴിഞ്ഞാൽ പിന്നെ വെറിതെ കുത്തിരിയ്ക്ക ചെയ്യാംല്ലെങ്കിൽ ബുക്ക്ക്കൊ വായിക്കുമോ
ബുക്ക് വായിക്കോച്ചാ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് പുസ്തകം വായിക്കാന്നൊക്കെ പറഞ്ഞാ എനി ഭയങ്കര ഇഷ്ട എനിക്ക്ന്നാല് ഞമ്മള് പണ്ടത്തെ ബാലരമ്മ ബാലഭൂമി എനിക്ക് അതിലൊക്കെ ഭയങ്കര ഭയങ്കര എനിക്ക് ഒന്നാമതായിച്ചലേ ആഹ് എനിക്ക് ഒന്നാമത് വെച്ചാല് ഈ നോവലുകൾ ഉണ്ടല്ലോ
ആഹ്
പല പല നോവലുകളും ഇങ്ങനെ ഓരോന്ന് പിറ്റെന്ന് തുടരും തുടരും ന്നില്ലേ കഥകളുംഒക്കെ ക്കെ വന്നകണ്ടല്ല നിക്ക് വയങ്കര ഇഷ്ട്ടാണ് അങ്ങനെ നമ്മളിങ്ങന വായനാശീലം നല്ലതാണ്റിയും പക്ഷെ ഞാൻ അങ്ങനെക്കെ കണ്ട് കഴഞ്ഞാല് എവിടുന്നെിലുക്കെ കണ്ട് കഴിഞ്ഞാ ബുക്ക് ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വായിക്കുംഞാൻ
ഞാനെന്തോ എനിക്കത്ര വായിക്കന്ന കൂട്ടത്തിലല്ല ഞാന് എനിക്കത് മടിയാണ് എക്സാമിന് പോലും പഠിക്കാൻ മടിയാ
ഏഹ് എനിക്ക് ഭയങ്കര ഇഷ്ടാ എനിക്ക് ഇംഗ്ലീഷ് ന്നൊന്നുംല്ലട്ടോ എനക്ക് മലയാളം ഭയങ്കര അതാ അത് ഞാൻ എവിടെ കണ്ടാലും ഇനിയിപ്പോ അതല്ല മൊബൈലില് നമ്മളരു യൂട്യൂബും അത് തുറന്നു കഴിഞ്ഞ ഒരു കഥ കണ്ടാല് നമ്മളിപ്പോ ഇങ്ങനെ ഒരു ഹൗസ് വൈഫും നമ്മള അമ്മളെ അനുഭവത്ത്ന്നായാലും ഒരു കഥ കണ്ട് കഴിഞ്ഞാ അ അത് ഫുള്ള് കണ്ടോണ്ടേ ഇരിക്കും ഞാന്
ഞാനിങ്ങനെ മൊബൈലിലുള്ള ആപ്പിൽ കൂടെുള്ള കഥകളൊക്കെ വായിക്കാറുണ്ട്
ആഹ് എനക്ക് എല്ലാ ഏത് ബുക്സ് കിട്ടിയാലും ഒക്കെ നിക്ക് ഭയങ്കര ഇഷാ നിക്ക് നിക്ക് നേരണ്ടാവൂല്ല അത്രേ ഉള്ളൂ നമ്മള് ഈ ഒരു പത്ത് മണി ആ ടൈമിങ്ങിന് ഞാൻ ഫ്രീ ഇതുവരെ ഫ്രീയല്ലേനി കാരണം കുഞ്ഞില്ലോണ്ട് ഓന്റെ കാര്യങ്ങള് നോക്കണം ഓന്റെ തിരുമ്പടണം അങ്ങനെയല്ലേ ആ ഒരു ചുറ്റുപാട് ഇപ്പലല്ലോ ഓൻ അംഗലവാടിക്ക് പ്പി കൊല്ല വർഷന ആ ഫുള്ളായി ട്ട് ഞങ്ങള് തിൻ്റെ വടെ ഡ്രസ്സ്‌ തിരുമ്പണണ്ട ന്റെ അയൽവക്കത്തുളൊര് ച്ച് അല്ലാ ഇജ്ജ് മാസത്ത് തിരുമ്പണ മായിരിയാണ് എനിക്ക് കണ്ടല്റയും അപ്പത്തെ ഒരു കൂട്ടം രണ്ട് അല്ല രണ്ട് പേര് മദ്രാസ്ക്ക് ഇടുന്നത് വേറെണ്ടാവും സ്കൂൾക്കിടുന്നത് വേറെണ്ടാവും ആ പിന്നെ ഹസ്ബൻഡ് ജോലി ക്കോവുമ്പോടുന്നത് വേറെ പിന്നെ റോട്ടിയ്ക്ക് എറങ്ങടുമ്പോ വേറെ ഒക്കെ പല പല തരങ്ങളാണ് പി കൊറേണ്ടാവും ഞാൻ പറയാ മഴൊക്കെ ആകുമ്പോ അമ്മളെ സിറ്റുവേഷന് നമ്മള് എ ഒണങ്ങി കഴിഞ്ഞാൽ എത്ര ഒണക്കായാലും നമുക്ക് മയത്താവുമ്പോ നമുക്ക് ഉണങ്ങീന്ന് തോന്നൂല്ലല്ലോ
ആഹ് അത് ശരിയാ ഇപ്പാണെങ്കില് മഴ ആയതോണ്ട് നല്ല ഇടങ്ങേറായിരിക്കും
ആഹ് ഞാൻ എന്ത് ചെയ്യും ചോയിച്ചാല് അകം രാത്രി ഒന്നാണ് മിന്നും ഒന്ന് തൊടച്ചിടും ന്ന്ട്ട് ഫാനട്ട് കാണ്ട് ഞങ്ങള റൂംമാണ്ടൊണക്കും അടെ ഏതായാലും ഫാന് വൈകുന്നര രാത്രി വരെ താണ് അപ്പൊ പ്രശ്നല്ല ഇത് ഞാൻ പറയണേ യൂണിഫോമുംന്തൊക്കെ പ്പൊ ഇതിനു മുന്നേ മഴെയ്തപ്പോ ഉണങ്ങാതായപ്പോ ഞാൻ അകത്ത് കൊണ്ടന്നാണ് വിരിച്ചിടും നെലം ആരും ചവിട്ടൂല നമ്മള് സ്വാഭാവികമായിട്ട് നമ്മള് രാവിലെ നമ്മള് എനീക്കുമ്പോ ഒക്കെയാണ്ട് എടുത്തെക്കും ഞാന്
റൂമിലൊക്കെ ഫുള്ള് ആയല് കെട്ടിട്ടതാ
അയലല്ല നെൽത്തട്ക തൊടച്ച് കയിഞ്ഞിട്ട് അകത്ത് നെൽത്തിലിടും ഇല്ല മ അയന് മക്കളൊക്കെ കെടന്നേന് ശേഷെ ഇടുള്ളൂ ഞാന് ന്നിട്ടേ തൊടക്കുള്ളൂ ഒന്ന് അകം തൊടക്കും ആ റൂമൊന്നു തൊട ച്ചയിന് ശേഷം നെലത്ത്കൂടെ ഇട്ട് നമ്മള് ഫാനിട്ട് കഴിഞ്ഞ വേഗുണങ്ങൂ രാവി
ഒണങ്ങി കിട്ടരു ഫാനിട്ട വേഗം ഒണങ്ങി കിട്ടുല്ലോ
ഫാന് വിടെ എന്റെ ചെറിയ മോന് ഏറ്റവും ഫുൾ എത്ര മഴ പെയ്തു നമ്മള് പോത ച്ച് വെറച്ച് കെടന്നാലും ആ ഫുള്ളില് ഫാൻ വേണം ഇവിടുത്തെ മൂന്ന് മ
അതാണ് ഇപ്പ എൻ്റെ വീട്ടിലും ഞാന അതൊക്കെന്നാണ് ഫാനിലാണ്ട് കെടന്നുറങ്ങൂല എത്ര തണുപ്പായാലും
ആഹ് അതന്നെ ഞാൻ പറഞ്ഞത്
ഇപ്പൊ മഴൊന്നുല്ലല്ലോ രണ്ടീസായിട്ട്
ഇല്ലേ ഇപ്പ മഴൊന്നുല്ല അപ്പൊ ഇന്നുണ്ട് മഴ ഇങ്ങനെ
ആ ഞങ്ങളിവടെന്ന് പ്പൊ രണ്ടോസായി നല്ല വെയിലാ കാണുന്നെ പക്ഷെ കുറച്ചിടത്ത് മുമ്പ് നല്ല ഇടിയൊക്കെ വെട്ടീനു മഴ പെയ്യുംന്ന് വിചാരിച്ചു
ആഹ് ആഹ് ആഹ്
ഒന്ന് മഴ കുറയുമ്പോ ത് എന്തൊരു ചൂടാ വെയർത്ത് താവ ചെയുന്നെ
ഏ ഞങ്ങക്കിവിടെ ഭയങ്കര ഇന്ന് ഇന്ന് അത്യാവശ്യം നല്ല മഴ കിട്ടിയിട്ടുണ്ട്.
ഞങ്ങൾക്ക് രണ്ട് മൂന്ന്സം മുമ്പക്കെ നല്ല മഴ ഉണ്ടായി രുന്നു ഇപ്പായിട്ട് തീരെ പയ്യുന്നില്ല.
ആഹ് ഇപ്പൊനി മഴ പെയ്താലും അപ്പൊന്ന് തണുക്കൂട്ടോ പിന്നീ പി പിറ്റേന്ന് ഇതേപോലെ വെയിലറക്കുമ്പോ പിന്നെ ഇത് അതുപോലെന്നെ ചൂടാവും.
അപ്പൊ ശരിക്കും മയ പെയ്താ മതിന്ന് മയ പെയ്യുമ്പേരിക്കും മയ വേണ്ടായിരുന്നു.
ആഹ്.
പുറത്തൊക്കെ പോവാൻ നല്ല ഇടങ്ങറ മഴ പെയ്താലേ ചളിയും ഇതൊക്കേയിട്ട്.
ആഹ് അതന്നെണ് മക്കളെക്കെ ഇവലൊന്നും കൊണ്ടാണ് പോവാൻ പറ്റാത്തത് പറയ മക്കളെന്നും.
ആഹ് എവിട്ക്കു എറങ്ങാൻ പറ്റൂല. ഒന്ന് മയ കൊണ്ടാ പനിക്കുക ജലദോഷം പിടിക്ക. എനിക്കൊക്കെന്ന് മയ ചെറിയൊന്നു കൊണ്ടാ മതി അപ്പ ജലദോഷം പനി പിടിക്കും.
അതന്നെയ് മഴ ആയാലും. കൊർച് തോനായാലും ബുദ്ധിമുട്ടാണ് ഈ മക്കളെക്കെ കൊണ്ട് ന്റെ ചെർ തൊന്നും മഴ പെയ്ത പുറത്തക്കറ അല്ല പുറത്തുന്ന് മോൾ ഉള്ള്ക്ക് കയറാൻ കുടുങ്ങല.
അപ്പൊ പനിക്കൊന്നുല്ലേ പനിയൊന്നും പിടിക്കൂലേ.
പ ആഹ് പനി പിടിക്ക്വയ് അയ്ല് പറഞ്ക്കാണ്ട് ഞങ്ങളത് പറഞ്ക്കാണ്ട് അക ത്താക്ക്യോക്കും ഇങ്ങട്ട് ആർത്തണ്ട് ഞാൻ വാതില് രണ്ട് സൈഡും മഴ പെയ്താ തുറക്കന്നല്ല.
ആഹ് അതായിക്കും നല്ല മഴക്കെ പനിയൊക്കെ പിടിച്ചാ പിന്നെ വി ട്ട് മാറുന്നില്ല എല്ലാവർക്കും വന്നിട്ടെ പോവുന്നുള്ളൂ.
ആഹ് അതന്നേണയ്.
ആർക്കെലു ഒരാക്ക് വന്നാ പിന്നെ വീട്ടില് ഫുള്ളായിട്ട് പോവള്ളത്.
ഫുൾ അതന്നെണ് ഫുള്ളായിട്ട് എല്ലാർക്കും പെടും.
പനിയൊക്കെ പിടിച്ച പിന്നെ ചെറിയ മക്കളൊക്കാവുമ്പൊ ക്ഷീണിച്ച് പോവും.
അതാണ് ഞമ്മള് നോക്കി നമ്മള് മാനം കെടുങ്ങട്ട് അതാ മെയ്നില്ല പ്രശ്നം.
അപ്പൊ പിന്നെ പൊരക്കാരൊക്കെ പറയുന്നത് തിന്നാൻ കൊടുക്കുന്നില്ലേന്നൊക്കെ ആയിരിക്കും ചോയ്ക്ക.
അതന്നെ. അന്ന എതയലും ഓക്കെട്ടോ ന്റെ മോന് വന്നിട്ടുണ്ട്. ആഹ് ഇന്നയ്ക്കോട്ടെന്ന ശരി.